ഹലോ ആഹ കേക്കണില്ലേ?
കേൾക്കില്ല
കേക്കണില്ലേ?
നമക്കൊന്നും കേൾക്കില്ലല്ലോ
കേക്ണില്ല്യ എ
ആഹ ആഹ് നല്ല വർത്താനം ഇങ്ങനെ പോണേ
ആഹ എല്ലാ പണികളൊക്കെ കഴിഞ്ഞോ?
പണി ഫുള്ള് കഴിഞ്ഞിട്ടൊന്നുമില്ല എങ്ങനെ
അടച്ചലും തോടക്കലും ഉ പിന്നെ അടുക്കള പണിയൊക്കെ കഴിഞ്ഞോ?
ഉ ഇല്ലേ അടുക്കള പണിയിലാണ്അവഓ പറഞ്ഞ ട്ട നോക്കാൻ കഴിയൂല്ലേ മക്കള് പോയിട്ട്
എവിടിം ക്കെ പറഞ്ഞഴിച്ചി തന്നെള്ളൂ എടുക്കാൻ കയിയാ ആഹ കൂട്ടാനൊന്നും ഉണ്ടാക്കിട്ടില്ല ചോറ് മാത്രം വെച്ചക്കണ് ഉച്ചക്ക്ന്ന് ഞാൻ മാത്രേ ഉള്ളൂ ആ അതൊണ്ട് പിനാക്കുമ്പോല ഉണ്ടാക്കിട്ട അങ്ങനെ
ഏ ശെരി പിന്നെ മറ്റോരൊക്കെ പോയേക്കും
ആഹ് മൂന്നാളും പോയി ഭർത്താവ് ഇന്ന് പണിക്കും പോയിക്ക്ണ് അപ് അപ്പൊ ഉച്ചക്ക്ന്ന് വേണ്ടാന്ന് പറഞ്ഞു അപ്പൊന്ന് ഉച്ചക്ക് ഞാൻ മാത്രെഒള്ളൂ
ഉള്ളരാ ശരി
ആഹ് അപ്പെന്ന് തട്ടിക്കൂട്ടുണ്ട ഇന്നലെ ഇവടെ അയൽവാസിന്റോട്ന്ന് കൊറ്ച്ച് ഇച്ച് മുരിങ്ങ കൊട്ന്നീനി അപ്പ ഇന്നലെ രാത്രി അത് ഊരി വെച്ച് ഇപ്പൊ അത് കുള്യാെക്കെ കഴിഞ്ഞിട്ടൊ ന്ന് താളിച്ചാ മതി അത്പ്പോ ഒര് തളച്ച ആകോല്ലോ
അതെ എല്ലാരും ഇണ്ടാവുമ്പല്ലേ താ കൂട്ട
ആഹ് എല്ലാരും ഇണ്ടാവുമ്പള് ലെ തോന്നെ കൂട്ട ഇഞ്ഞ് ഇപ്പൊ വൈന്നേരത്ത്നൊക്കാണെയ് ആണയാ ഇപ്പൊ വൈന്നേര്ത്തിന് കൊണ്ടാക്കി മതിയേല്ലാര്ത്യേ പിന്നെ ഇന്നലെ മീൻ മാങ്ങി നന്നാക്കി അത് ഫ്രിഡ്ജില് വെച്ച് ഞാൻ അപ്പോ അത് നീ വറ്റിച്ചാ മതിയാറ്ന്നു പോയ് അപ്പ പിന്നെ മൂപ്പരെ വറ്റിച്ച്നാണ് ഇഷ്ടം അപ്പൊ മത്തിമീന അല്ലെ പഞ്ഞില്ലെ മീനാണ് നല്ല രസ ത്തണ്ട് തോണ് അപ്പൊ ഞാ ത് മൊള് ഇട്ട് വെച്ചാ മതിയായ്ര്ന്നു
അ രാത്രിയേക്കു ആയല്ലൊല്ലേ അറിയ ചെയ്തോളുല്ലേ ആഹ്
പിന്നെ ഞാ അട്ച്ചോരി തൊടക്കണം കുളിക്കണം തിരുമ്പാലൊക്കെ മിഷ കൈയിന് സുഖല്ലാത്തത്കൊണ്ട് ഒന്നിനും കയ്യ്ണ്ല്ല
ആഹ് ആഹ് ശെരി കഴിക്ക് പറ്റി നെ
കൈ ഈ കുഴി നഖം പോലെ കുത്തിപ്പായ്ത്ത് ഇണ്ടായി റ്റേ ആകെ എടങ്ങേറായി കുത്ത്റ്ക്കാണ് ഇപ്പൊ അയിന് ഇപ്പോ ഇന്നല ഒന്ന് കുത്തിപ്പോ ആഹ് ഡോക്ടറെ കാണിച്ചെ. ഡോക്ടർ മരുന്നും കൂളികൊക്കെ തന്നിണ്ട് ഡോക്ടറെ എന്നെ പറയുന്നത് വള്ളവും സാമൂനും തട്ട് ക്കാൻ പാടില്ലാന്നന്നെ പറിണത്
ങ്ങ്ക്ക് നിക്കാൻ പറ്റൂല്ലല്ലോ
ആഹ് ഞമുക്ക്പ്പ അത് നിക്കാൻ പറ്റൂലല്ലോ സാബൂനൊന്നും ന്ന് ഇല്ലാതെ
ഉ മയ ഇണ്ടോ അടെ? ആഹ് നോക്കാൻ പറ്റില്ലേ?